ഹലോ ഹലോ ആഹ് കേക്കാം കേൾക്കാം പിന്നന്ത സുഖണോ
ആഹ സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല
ആഹ മക്കൾ ഉറങ്ങിയോ
ഇല്ല അവര് ഉറങ്ങാനുള്ള നേര ആയില്ല പത്തുമണിയൊക്കെ കഴിയും ഉറങ്ങാാന്
ആഹ ആഹ ആഹാരമൊക്കെ കഴിച്ചോര് അവരെ
അവര് കഴിക്കുന്നു ഞാനും ചേട്ടനും കഴിച്ചാൽ മതി അവർക്ക് ആഹാരം കൊടുത്തു
ക്ക് ആഹ് ആഹ് ആഹ് ചേട്ട വന്നോ
ആഹ് ചേട്ടനാെര് എട്ടെട്ടെരായപ്പൊ വന്നു ഇന്ന് ശനിയാഴ്ച്ച വ്ട്ച്ച് താമസ് ഇന്ന് മഴയില്ലാര്ന്ന് പക്ഷെ നല്ല കോ ളു പോലെ ഒണ്ടായ്ര്ന്നു വൈക്ന്നേരം പക്ഷെ പെയ്യൂന്ന് വിചാരിച്ചു പക്ഷെ മഴ പെയ്തില്ലാ
യാ വെ ആഹ് ഇവ്ടെയും നല്ല വെയ്ലായ്ര്ന്നു ഇന്നലെം ഇന്നു ഒക്കെ ഇന്നലെ ചെർതായിട്ട് ചാറി ആഹ് ഇന്നലെ ഇവ്ടെ ചെറ്തായി അന്നെ ആഹ് ഇവ്ടെ ചെർതായിട്ട് ചാറി യതെ ഒള്ളായ്ര്ന്നു
ആഹ് ഹാ
ആഹ്
പിന്നെ ഇപ്പം എങ്ങ് ങ്ങാണ്ടാ വെള്ളത്തിന് കൊഴപ്പൊ ഒന്നുല്ലേ
ഇല്ല ഇല്ല വെള്ളം കിട്ട്ന്നുണ്ട് അയ്യോ അതൊരാശ്വാസായി പഷെ രാത്രിയാണ് വെള്ളം വര് ന്നത് നമ്മള് ഒറങ്ങാൻ തൊറക്കൂലേ അപ്പഴാണ് വര്ണത് പിന്നെ ഓസ് ഇട്ട്ട്ട് കെടക്കും ഉം ഓസ് ഇട്ട് ഓസ് ടാങ്കിലിട്ട്ട്ട് കെടക്കും
അന്നേരം മറിഞ്ഞ് പോവത്തില്ലേ
ഇല്ല അപ്പ എടക്കെടക്ക് അമ്മയും ഞാനും കൂടി എറങ്ങി നോക്കും ആഹ് അല്ലെങ്കി പിന്നെ നെറെഞ്ഞ് കളയും
ആഹ് അതാ ഇട്ട്ട്ട് കെട്ന്നയ്ഞ്ഞാ പിന്നെ ന
ഓഹ് ആഹ് പിന്നെ ഇന്നെലെ ഏഹ് ഒ ഒര് രണ്ട് ടാങ്കുണ്ടെനിക്ക് ഒര് ടാങ്കില്ട്ടിട്ട് കെടന്ന് കെടന്ന് നേരം വെള് ക്കാറയപ്പൊ ചെന്നം ചെന്നതും നെറഞ്ഞതു ഒത്തായിരുന്നു ആ ഒൽച്ചിണെ സ്പീഡ് ല്ലായിരുന്നു അതോണ്ട് ര ക്ഷപ്പെട്ടെ അല്ലെങ്കി അവടെ അത്രയും വെള്ള പൊക്കായിരുന്നു.
ആഹാ
പിന്നെ രാത്രി ചോറെന്ന്യാ അതാ ആഹ്
ഇന്ന് ചപ്പാത്ത്യൊന്നും കഴ ഒണ്ടാക്കിയില്ല ഇന്ന് ചോറ് കാരണം ചോറ് കൊറച്ചധികം ഉണ്ടായിരുന്നു അതൊണ്ട് ചോറ് കളയണ്ടാന്ന് വെച്ചിട്ട് ഇന്ന് ച പ്പാത്തി ഉണ്ടാക്കില്ല ഇന്ന് ചോറ് കഴിച്ചോന്ന് പർഞ്ഞോണ്ട് ഉം
ദേശ്യലൊക്കൊ ണ്ടോ?
ന്തോ?
മീൻ എന്തോ കിട്ടിയെന്ന്
മീൻ മത്തി മത്തിയാ മത്തി മത്തി മത്തിയന്നും മ ത്തി ഇഞ്പ്പൊ നാളെ ഞായറാഴ്ച്ച യതൊണ്ട് നാളെ വേറെ ന്തേലും മേടിക്കൻ പറയണം
ആഹ് ആഹ് പിള്ളാർക്ക് സ്പെഷ്യ വൽ നിക്കുമ്പഴല്ലേ കൊടുക്കാൻ പ
ആന്ന് ആന്ന് ഉം
ഇവിടെ ഇഷ്ടംപോലെ മീനുകൾ ഇപ്പ വരുന്നുണ്ട് എങ്ങനാത്തെ മീനാണെന്ന് അറിഞ്ഞൂടാ എല്ലാരും പറഞ്ഞ് കഴിച്ചിട്ടൊന്നും ഇവിടെയൊക്കെ അഞ്ച് ചൂ ആ ആ ആ ആണാണ് ഇവിടെ അഞ്ച് ചൂര ഇരുന്നൂറ് രൂപ
ആഹ അഞ്ച ചൂര ഇരുന്നൂറ് രൂപ ചെറുതാണോ വലുതാണോ
ഒരു തലം പോയിട്ട് ഒരു മൂന്നു നാലു കഷ്ണമെ ആയിട്ട് അറക്കാം
ആഹ ആഹ ഉ
തന്നെ തോല ആായിരുന്നു ആ ആഹ ഓരേ നാട്ടിൽ ഓരേ പേരല്ലേ
ഉം ഉ
ആ ഇ നാളാ കാപ്പിയൊക്കെ എങ്ങനാ
കാപ്പിക്ക് ദോശ മാവെല്ലാം റെഡി ആക്കി വെച്ചു
ആണോ ആഹ ആഹ
അവിടെ ആഹരൊക്കെ കഴിച്ചോ എല്ലാരും
ആഹ എല്ലാരും കഴിച്ചു
ആഹ് ആഹ
അങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഇവിടെ കോളുണ്ട് നല്ല ഇര തടഞ്ഞളകണം
ആ ഇവിടെയും കോൾ ഉണ്ടെന്നാ തോന്നുന്നു ഞാൻ വെളിയിലിരിക്കുവ പക്ഷെ കോ എപ്പോളും ഉണ്ടെന്നാ തോന്നുന്നത് അയ്യോ ഒന്നും അറിയല്ലല്ലപ്പോ രാത്രിയില് ആ ഇവിടെ ഇന്നലെ ഒരു രണ്ട മൂന്ന് മണി കേട്ട ഒരു പത്ത് മണി കഴിഞ്ഞപ്പോ രണ്ട മൂന്ന് മിനിായിയിട്ട് കറണ്ട് പോയി കുറേ നേരം കേട്ടാ വന്നത്
ആ ന്നെ
ഇനി പവർക്കട്ടിങ് വല്ലോ ആണോ അറിയില്ല
മോൻ പറാനായിട്ട് ഇവിടെ ഇനി ആറ മണിക്ക് പോയാ അരമണിക്കൂർ കഴിഞ്ഞ ഞ്ഞെ വരുവളന്ന് പറഞ്ഞു
ആണോ അപ്പൊ പവർ കെട്ടി ആണോമായിയിരിക്കില്ലേ പത്ത്മണി കഴിയുമ്പോ
ആ ഇനി ഇനി ത പവർ കട്ട് തുടങ്ങുവന്ന് പറഞ്ഞന്ന് പറയാണ്
ആഹ അത് ആയിരിക്ക ഇന്നലെ ഇവിടെ കട്ടായത് കൊറെ കഴിഞ്ഞിട്ടാ വന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാ വന്ന അ
ആഹ അരമണിക്കൂർ എന്ന ആഹ
അ എന്നാൽ ഇവിടെയും ആ എന്നാ ഇവിടെയും ഇനി പത്തുമണിയ ആയിട്ട്
ഉ ഇവിടെ ഇവിടെയും പോയിട്ട് ഉം ഇപ്പൊ പോയ പോയിട്ട് ഇപ്പോ അന്നേ ഉള്ളൂ
ആഹഹ
ഇന്നലെ പോയായിരുന്നു ആ സമയയപ്പോൊ
ആണോ
ഉം
ഉം ഇന്നും പോയര് ന്നൊ
ന്നും പോയി
ആഹ അന്നാ പിന്നെ ഇവിടെയും പോയി
അത ആ മോൻ പറയാന കേട്ട് അരമണിക്കൂർ പവർ കട്ട് ആക്കിയെന്ന് പറഞ്ഞു ഉം
ആഹ ആ
പിന്നെ അവിടെ ചക്കയൊക്കെ കിട്ടോ
ആഹ് ചക്കട കാര്യം പറഞ്ഞപ്പോ ഇന്ന് ചേട്ടന്റെ മുതലാളിയുടെ വീട്ടില് ചക്ക ചക്കയുണ്ട് മരംുണ്ട് അവിടുന്ന് എല്ലാ പ്രാവശ്യവും ചക്ക കിട്ടുന്നാവശ്യം ഇവും ചക്ക കിട്ടിന്ന് രണ്ടെണ്ണം കൊണ്ടുവന്ന് അതിൽൊരെണ്ണം എന്റെ കൂട്ടുകാരി പ്രെ്നന്റ് ആയിട്ട്രിക്ക റ്റ് അവളാണെ എന്നും ച അവടെ ചക്ക കിട്ടാല്ല അവര് അക്കരക്കാരാ ഉം വരിക്കെന്ന് തോന്ന്ന്നു പഴ്ത്ത്ട്ടില്ല. പക്ഷെ രണ്ട് മൂന്നൂ സം കയുമ്പം പഴുക്കും അന്നേരം നാളെ എന്റെ കൂട്ടുകാരടെ വീട്ടില് അതെനിക്ക് കൊണ്ട് കൊടുക്കണം അവള് എന്നെ ചോയ്ക്കുവ കാരണം അവടെ ചക്ക കിട്ടത്തില്ല അട്ത്ത്ള്ളെ അക്കരയാ ആഹ് അന്നേരം അത് ഞ് ആ ആദ്യത്തെ താ ആദത്തെതാ ഇപ്പം ഡേറ്റ ട്ത്ത് നിക്കു ക്കുവാ ഏഹ് ജൂലൈ ഫസ്റ്റൊക്കെ കാണും അപ്പം വീട്ടിലുണ്ട് ഇത് വരെ ക്കെഴപ്പൊന്നുല്ല അപ്പൊ നാളെ നി കൊണ്ട് കൊടുക്കണത് ചേട്ടനും ഞാനുടെ കൊണ്ട് കൊടുക്കാന്ന് വിചാരി
ആഹ്അപ്പൊ ഇനി പിള്ളേര്
പിള്ളോര് അമ്മ ഏപ്പിക്കും. അമ്മയുണ്ടല്ലോ അമ്മ അങ്ങോട്ട് ഏപ്പിച്ചിട്ട് പൊയ്ക്കോളാം എന്ന് വിചാരിച്ചു.
ആഹപിന്നെ കറി വക്കാനൊക്കെ കിട്ടുവ
എന്ത്ചക്കയോ
ആഹ
ഇനിയിപ്പ ഞങ്ങളടെ വീട്ടിലുണ്ട് ഞങ്ങടെ എന്റെ അമ്മയുടെ വീട്ടിലുണ്ട്. ഇവിടെ ആവുന്നതേ ഉള്ളൂ ഒരെണ്ണം കഴിഞ്ഞ ഞാറാഴ്ച്ച ആയി ഒരെണ്ണം വലുത് നിപ്പുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ അന്നേരം അത് ഒരെണ്ണം മാത്രം ഉള്ളത് കൊണ്ട് അത് ഇട്ടിട്ട് അമ്മയുടെ അനിയത്തിരെ വീട്ടിലും കൊടുത്ത് ഞങ്ങൾക്കും കുറച്ച വന്ന് വീട്ടിലും എടുത്ത് അങ്ങനെ വേവിച്ചായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പിന്നെ കൂട്ട് കാരി ക്ക് കൊടുക്കാൻ അതില ആയില്ല. ഇത് പിന്നെ മുതലാളിയട അങ്ങന്ന് കൊണ്ടുവന്നത കൊണ്ട് നാളെ പറഞ്ഞു
മാങ്ങയൊക്കെ ഉണ്ടോ
ആ മാങ്ങയൊക്കെ ഉണ്ട് ഞങ്ങള് വീട്ടിൽ താമസിച്ചുന്ന എടുത്ത് ഇഷ്ടം പോലെ മാങ്ങ മാവാ പക്ഷെ അതിന്റെ സീസൺ കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞില്ലേ ഉം
ഇന്നിപ്പം റമ്പൂട്ടാന്റെസീസണ ആയി
ആഹാ റംബൂട്ടൻ റംബൂട്ടൻ ഉണ്ടോ അവിടെ
ആവീടിന്റെ അടുത്തുണ്ട് ഒരു വീട്ടില് ഉ ഇപ്പ ഇവിടെ റോഡിൽ അത്രയും അതേ ഉള്ളു!
റോഡല്ലേ ആ ഒ ഇവിടെ ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇവിടെ മിക്കച്ച അങ്ങനെ എല്ലാ വീടുകളിലും ഒന്നും കാണത്തില്ല ചില വീടുകളിൽ റമ്പൂട്ടാൻ വര നിൽക്കുന്ന കാണാം പക്ഷെ ഇവിടന്നും അങ്ങനെ ഇല്ലത്
അത് ശെരി ആ എവിട്യോ
പക്ഷെ കടകളിലുണ്ട് കേട്ടോ കടൽ ഇനിപ്പറംമ്പൂട്ടാന്റെ സീസൺ ആ ആന്നല്ലേ പറഞ്ഞത്
ആ അയ്യോ ഇവിടെ ഒത്തിരി റോഡുകളിലും അവടെ അവടെ വടെ വണ്ടികളിൽ കൊണ്ട്ട്ട് വിക്കുന്നു
ആഹ
ന്റെ ഫ്രണ്ടില് റോഡിനപ്പുറത്തും ഒരു വണ്ടിക്കാരൻ കൊണ്ടിട്ടുണ്ട് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപെന്നും പർഞ്ഞോണ്ട്
ഒരു കിലോയ്ക്ക് മുന്നൂറോ അപ്പൊ ഈ സീസണിലുംത് വെല
അ അതാണ് വൈകണം പക്ഷെ എന്തോ ഇങ്ങനെ കൊടുക്കണംന്ന്റിഞ്ഞോടോ പക്ഷെ മൊത്തം ഇവിടെ അവടെ അവടെ ഒണ്ട് ഞാൻ ജോലി ചെയ്യുന്ന- സ്ഥലത്ത് കോ കോളേജിന്റെ ഫ്രണ്ടില് കൊണ്ടുവച്ചി മഞ്ഞയും ചൊമപ്പും
മഞ്ഞയും ചോപ്പുടെ മിക്സായിട്ടുള്ളത്
അല്ല അല്ല മഞ്ഞ പ്രത്യേം വെച്ചിരിക്ക്ന്ന് ചൊമപ്പ് പ്രത്യേം വെച്ചിര്ക്ക്ന്ന്
ആ അങ്ങനല്ലേ ആ ഇവിടെ ചൊമപ്പ് മാത്രേ കണ്ടുള്ളൂ മഞ്ഞ അങ്ങനെ കണ്ടിട്ടില്ല അധികവും
തന്നെ ആഹ് ഇവള് ഞ ഞാനും മഞ്ഞ കണ്ടിട്ടില്ല പക്ഷെ അന്നെ അന്നാണ് ഞാൻ കണ്ടത് മഞ്ഞ ഇരിക്കുന്ന ഇനി തിങ്കളാഴ്ച പോകുമ്പോ ഒണ്ടെങ്കി വേടിക്കണം
ആ ഇത് അങ്ങെ തൊലി പൊളി ച്ച്ട്ട് അല്ലാതെ കഴിക്കാനല്ലേ പറ്റൊള്ളൂ അല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
അച്ചാറ്ടാ അച്ചാറ്ടാ ഉം അതറിഞ്ഞൂടെ ഉം അച്ഛ തൊലി പൊളിച്ച് ആ വെള്ള കിട്ടുവല്ലോ ആ വെള്ളേല് അതെന്നെ വെള്ളേല് ചെറിയ കത്തി ഒണ്ടല്ലോ ചെറിയ കത്തി
ആഹ് ആഹ്
ഉം ചെറിയ കത്തി എടു ത്ത് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒന്ന് പോ ഒന്ന് പോ ആഹ് കുരുവിൽ തട്ടാതെ ഇങ്ങനെ പോന്തണം പോന്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ചക്ക നമ്മള് ചക്കക്കുരു എടുക്കാൻ ഇങ്ങനെ പൊളക്കൂലേ ആഹ് അതുപോലെ ഇങ്ങനെ പൊളക്കുമ്പോ ചക്കക്കുരു ചക്കക്കരു പോലെ ആ കുരു ഇങ്ങു വെളിയിൽ വ രും അയിനെ എടുത്തിട്ട് കുരു മാറ്റി വെച്ചിട്ട് പിന്നെ ഈ വെള്ള കുറച്ച് ഒരു പത്തല്ലി വരെ എടുക്കാം എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് പോളന്ന് ഇട്ട് പിന്നെ മാങ്ങ അച്ചാർ ഇട് ന്ന കൂട്ട് ചേർക്കൂല്ലേ ആഹ് അതുപോലെ തന്നെ ഇടണത് അത് യൂട്യൂബ് അടിക്കുമ്പം കിട്ടും അത് ഈ റംബുട്ടാൻ അച്ചാർ ഇടണത്
ആഹ് എന്നാ ഒന്നു നോക്കാം റംബുട്ടാൻ ഇനി കിട്ടട്ടെ അന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആഹ് ആഹ് ഉം ഉം ആഹ് ഉം
നമ്മള് ഇങ്ങനെയൊക്കല്ലേ ഓരോന്ന് പരീക്ഷിക്കണ ആഹ് ഉം ഒരു കൂ കൂട്ടുകാരി അല്ല ഞാൻ ഉണ്ടാക്കിട്ടില്ല ഇനിപ്പോ സീസൻ ആയല്ല വീടിന്റെ അടുത്തുണ്ട് അപ്പ അവരെ തരും അപ്പം ഞാൻ വിചാച് അത് വാങ്ങിച്ച് അച്ചാറെ ഇടാന്നെ അച്ചാറിട്ടാ ചോറ് അറിയുല്ലന്നാണ് പറയണത് കഴിക്കണത് അത്ര ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്റെ കൂട്ടുകാരി എനിക്ക് ഇട്ടൊണ്ട് തന്നായിരുന്നെ
മാങ്ങക്കകത്ത് വെളുത്തുള്ളിയൊക്കെ ഇടുന്നകുട്ടേ തന്നെ ഇതിലും വെളുത്തുള്ളിയൊക്കെ ഇട്ടില്ലേ
പിന്നെ ഒരു പച്ചോളവ് കീറിയിട്ട്
ഈ ഹി
പോവും ഉം പച്ചോളൊക്കെ കീറിട്ട് അതിന് ഉം പിന്നെ കടുക് അമ്മള് മാങ്ങെക്കെ കടുവറ ക്കുംമ്പോലെ ഉം വറ്ത്ത്ട്ട് ഉം ഞ് പ്പത് പിന്നെ തമ്മള് തണക്കാൻ വെച്ചിട്ട് ണ്ട് നമ്മൾ തൊലിച്ച് വെച്ചത് ല്ലെ
ഉം ഉം തൊലിച്ച് വെച്ചിരിക്കുന്ന വെള്ള സാ
ധൻ ത്തി നട്ത്ത് കൂട്ടി പ്പം ടേസ്റ്റ് കായ് ഇടലും കാ പിന്നെ കറെലൊന്നും ഇടലും കുഞ്ഞുങ്ങ
റംബുട്ടാൻ കിട്ടുവണെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്തായാലും നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഉം
നടത്തി കുട്ട്യേള് ള്ളോട്ത്ത് കുരുടുത്തായി കളയും
അവര് റംബുട്ടാൻ കിട്ടിയാല് കടിച്ചു തിന്നും പക്ഷെ അതിന്റെ പകുതി അതിനകത്തിരുവാക്കുവായിരിക്കും കിട്ടത്തില്ലല്ലോ ഇങ്ങനെ ഇരിക്ക
ആഹ് കിട്ടൂല അത് വിഴുങ്ങി പോവൂല ആഹ് വിഴുവിഴന്ന് ആയി പോകും പിന്നെ നമ്മൾ തിന്നുമ്പഴേ വീഴുവിഴാന്ന് വരും അപ്പൊ അത് അങ്ങ് വിഴുങ്ങി പോകും അതുകൊണ്ട് നോക്കി കൊട് ഇളകൊടുക്ക ണയാണ് നല്ലത് പിള്ളെർക്ക്
റംബൂട്ടന്റെ ഈ കുരു വിഴുങ്ങി ഒരിടത്ത് മരിച്ചിട്ടില്ലേ പിള്ളോരെങ്ങാണ്ട് നമ്മളീ വാർത്തയ്ക്കാത്ത് കേക്കുന്നൊണ്ട് ആ കൊച്ചു മരിച്ചാരുന്നു അന്ന് പിന്നെ റംബൂട്ടാൻ കൊടുക്കാൻ പേടിയാരുന്നു
ആ ഇപ്പൊ എല്ലാരും അത് നോക്കും അതെന്നാ എടുത്ത് കത്തി കൊണ്ട് ഇങ്ങനെ കീറി ആ കുരു എടുത്ത് കളഞ്ഞിട്ട് കൊടുക്കും അപ്പം അവര് ചവച്ച് ചവച്ച് ചവച്ച് അങ്ങ് ഇരുന്നാലും വിഴുങ്ങിയാലും കൊഴപ്പവില്ല മറ്റേ കുരു ഇല്ലല്ലോ ഉം അത് ചെറുത് കൊച്ചു പിള്ളാരാണെങ്കി ചെറുതായി ട്ട് അങ്ങ് കട്ട് ചെയ്തങ്ങ് ഇട്ടു കൊടുത്താ അതി അവരങ്ങ് പതുക്കെ ച് ചവച്ച് പതുക്കെ ചവച്ച് തിന്നോളും ഉം ഇന്നു ടൈമായോ എന്തോ വോ ശെരി വോ വോ വോ